അഹ് ഹലോ
എന്തൊക്കെണ്ട് വിശേഷം?
ആഹ് സുഖാണ് എന്താ ഇങ്ങളവിടുത്തെ വിശേഷങ്ങളൊക്കെ
പിന്നെ ചായോടി ഒക്കെ കഴിഞ്ഞോ?
ആഹ് ചായ കുടിച്ചിട്ട്ല്ലാ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഏ എന്താ സ്പെഷല്?
സ്പെഷ്യലൊന്നൂല്ല ഇപ്പൊ കൊറച്ചു റവണ്ടാക്കീക്കണ്.
ഉം
ഏനേ..
ന്റെ മക്കള്
എനിക്ക് ഒരാളള്ളൂ പക്ഷേ താണ് ഒന്നരയസ്സായിട്ടള്ളൂ
ഇങ്ങക്കോ
ഇനിക്ക് രണ്ടാൾക്കാര് ഒന്ന് ചെറുതാണ് ഒന്ന് ആറു വയസ്സും
ഇമ ആഹ്
ന്താ
ഉം റവേണ് ങ്ങക്കോ
അത് എളുപ്പാണല്ലോ
ആഹ്
ഇങ് ഇങ്ങക്കന്താണ്ടാക്കിയ
ന്ന് ദോശേ ദശേന്ന് ചടിനി
ആഹ് ശരി ഉം. അഹ്
വീട്ടിൽ
എങ്ങനെ..
വീട്ടിൽ ആരൊക്കെണ്ട്
വീട്ടില് ഉമ്മ ഇപ്പ ഇമ്മാന്റെ ഉമ്മ മുത്തശ്ശി മൂത്തശൻ കുട്ടി ഞാന് ന്റെ ഭർത്താവ് ന്റെ കൂട്ടി നി
ഏ കൂട്ടുകടുബാണല്ലോ?
ആഹ് കൂട്ട്കുടുംബാ
അപ്പ എല്ലാർക്കും കൂടി ഇന്ന് റവയണ്ടാക്കിയലെ
ഹഹാ
റവ പറ്റുല്ലാർക്കും
എലർക്കും പറ്റും അവിടെ എത്രാള്ണ്ട്
ഇവിടെ രണ്ട് മക്കളെ ഞാന് ഹസ്ബൻഡ്
ന്നാ ശരി സ്വന്തായിട്ട് വീടാ ഒ ഏ ഹസ്ബന് ന്താ ജോലി
ഏ..
ഹസ്ബൻഡ് ന്താ ജോലി
ഹസ്ബൻഡ് ഡ്രൈവറാണ്
ഏ ലോറി ഡ്രൈവറോ അതോ
ഇല്ലെല്ലാ ഓട്ടർക്ഷാണ് ഓട്ടർക്ഷ
ആഹ് സെരി
പിന്നെ വേറെന്തേലൊക്കെ ചെയ്യല്ണ്ടോ ഹൗസ് വൈഫ് അന്നെ ആണോ
ഹൗസ് വൈഫ് ആണ് ചെറുതായിട്ട് ഞാനിന്റെ ബിസിനസ് ചെയ്യ്ണ്ട് ഈ ഫ്രൈമ് ഇണ്ടാക്കലും കേക്ക് ഇണ്ടാക്കി കൊട്ക്കലും പിന്നെ ഗിഫ്റ്റ് ബോക്സ് ഗിഫ്റ്റ് ഹാമ്പറ് അങ്ങനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഓർഡർ കിട്ട്ണേന് അനുസരിച്ച്
ഏഹ് കേക്കൊക്കെ ഇണ്ടാക്കുംലേ മോവരൻണ്ടോ അവിടെ
ഏഹ്
ഇണ്ടോ
ആഹ് ഒക്കെണ്ടെയ്
ഉം ഹസ്ബൻഡിന് എന്താ ജോലി
ഇൻഡസ്ട്രിലാണ്
ഏഹ് അങ്ങനെ അലാ ആവശ്യക്കാര് വര്ല്ണ്ടോ
ആഹ് ണ്ടെയ് ഇണ്ട്ണ്ട്
കൊഴപ്പല്ലാതെ ങ്ങനെ പോവ്ണ്ട്ല്ലേ
ഉം ഉം ഉം
ചെടികളൊക്കെ ഇണ്ടോ വീട്ടില്
ചെടികള് ഉണ്ടായീനി കല്യാത്തിന് കല്യാണം കഴിഞ്ഞ് വന്നപ്പൊക്കെ നല്ല താല്പര്യേനി ചെടി പച്ചക്കറിയൊക്കെ അങ്ങനെ കുയിച്ചിട്ടീനി ഇവടെ കോഴിക്കള് ഇണ്ടായോണ്ടേയ്
ആഹ് അത് പിന്നെ ഓരെ അപ്പൊ പിന്നെ ആകെ മട്പ്പ് വരുല്ലോ ആകെ മടിപ്പ് വരുല്ലോ അമ്മക്ക്
ഉം വേറെ എന്തൊക്കെഞ്ഞെട്ട്
ഇങ്ങനെയൊക്കെ പോണ് എങ്ങട്ടേല് ടൂറൊക്കെ പോകോ എല്ലാരും കൂടി ഫാമിലിഒട്ടാകെ
ആഹ് ഞങ്ങള് ഫ്രീ നിക്ക്ണ സമയത്തൊക്കെ പോകും
ശനിം ഞായറും എല്ലാരും കൂട്യാ പോകാ
ആഹ് എല്ലാരും കൂടി പോകും
ഇങ്ങനേ
ഉം ഉം ഞങ്ങള് പോവേല്
ആഹ് പോകല്ണ്ട് വെക്കേഷൻ ആവുമ്പളൊക്കെ പിന്നെ ഒന്ന് മദ്രസ്‌ ഉണ്ടാവും സ്കൂൾ ഉണ്ടാകും
ഉം ഉം
ഹലോ മദ്രസ് സ്കൂള് അങ്ങനൊക്കെ ആവുമ്പളെ
ആഹ്
പിന്നെ ശനിയാഴ്ച ആയാലും മദ്രസ് ഉണ്ടാവും റേഞ്ച് എന്ന് പറഞ്ഞാല് സ്കൂളിൽ ഇല്ലാത്ത ദിവസം ആകും മദ്രസിന് റേഞ്ച് കൊടുക്കലെ
ആഹ് ഇങ്ങ വീട്ട്ക്ക് പോകല്ണ്ടോ
വീട്ട്ക്ക് പോയിക്കാണ്ട് അപ്പ തന്നെ പോരും കാരണം ഇപ്പം മദ്രസും സ്കൂളും ഉണ്ടായതോണ്ട് തീരെ ഇത്ണ്ടാവൂല്ല ഒന്നെങ്കി സ്കൂള് ഒന്നെങ്കി മ ദ്രസ്
ഉം ന്നാ സരി വേറെ ഉം
എന്താ എന്താ ഉണ്ടാക്കുന്നത് ഇന്ന് ഇല്ലാത്ത ദിവസമല്ലേ
എങ്ങനെ മനസ്സിലായില്ല
ക്കെന്താ ഫെസലുണ്ടാകുന്നെ ഇന്ന് എല്ലാരുല്ലേ ദിവസല്ലേ
എന്താ അങ്ങനെ ഒന്നുല്ല്യ എനിക്ക് എനികെന്നും സ്പെഷലാ
നാങ്ങല് ഫെഷലൊന്നും ഉണ്ടാക്കൂലല്ലേ
ഞങ്ങള് വെള്ളിയാഴ്ച ഉം വെള്ളിയാഴ്ച മാത്ര സ്പെഷ്യൽ ഉണ്ടാക്കും
ആഹ്
അല്ലങ്കി എന്തെങ്കിലുക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോ ഓ സ്പെഷ്യലുണ്ടാക്കും
കുട്ടികളൊക്കെണ്ടാവലണ്ടവിടെ മൂ ഏ എത്ര കുട്ട്യോളാ മൂത്തച്ചൻകൊക്കെ..
മൂത്തഷൻ ഫാ വല്യ മൂത്തച്ഛൻക് രണ്ടുട്യേള് അതിന്റെ രണ്ടാമത്തെ മൂത്തച്ചന് ഒരുട്ടി പിന്നെ മൂന്നാമത്തെ ഞാനാണ് എനിക്കൊരുട്ടി. പിന്നെ നാലാമത്തെ ഒരു നാത്തൂനാണ് ഓക്ക് രണ്ടുട്ട് ട്ടിയൊള്ണ്ട്
ഏ..
പിന്നെ ഇളച്ചൻക് കല്ല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രായാവ്ന്നോള്ളൂ..
ഏ ആരും പോയിട്ടില്ലല്ലെ വേ
പോന അവതല്ലി ഉം വല്യ മൂത്തച്ചിം വല്യ മൂത്തച്ഛനും പോയിട്ടുണ്ട്... ഇപ്പൊ രണ്ടാമത്തെ ഇവിടെണ്ട്
ഏ...
ഉം
രസ്സാവല്ലോ എല്ലാരും കൂടി കൂ വരുമ്പളൊക്കെ
ഉം നല്ല രസാണ്... എല്ലാരുംബാടെ ഇബടെണ്ടാവുമ്പോളൊക്കെ..
എടുത്ത് എങ്ങനെ കടലോ പാടോ തോടോ പുയൊക്കെണ്ടോ
ഏയ്... ഇവിടെടുത്തൊന്നുല്ല.. ഇത് റോഡ് സൈഡാണ്
ഏ റോഡ് സൈഡാല്ലേ..
ആഹ്.. ആഹ്.. ആ ബീച്ചിവിടെ ഇമ്മാക്ക് ഭയങ്കര ഇഷ്ടാണ്... അപ്പൊ ഇടക്കങ്ങനെ പൂതിന്നാ പോകും
ഏഹ് എല്ലോട്ത്തും കുട്യാൾക്കാണിഷ്ട്ടം അവിടെ ഇമ്മക്കാണില്ലേ..
ഹും....
പാർക്കിനൊക്കെ പോവോ
പാർക്കിവിടടുത്തുണ്ട്.. അത്പ്പോ പോയി പോയി മട്ത്തിട്ടുണ്ട്
മ്ഏഹ്
അങ്ങനെ വല്യ വല്യ കുട്ട്യോളാ.. മൂത്തച്ഛന്മാർക്കൊക്കെ
അല്ല ഒന്ന് ഏഴില് പഠിക്കുന്ന് ഒന്ന് ആറില് പഠിക്ക ആറിലോ അഞ്ചിലോക്കെ
ഏഹ്
ഉം
എല്ലാ ഫുഡോക്കെണ്ടാക്കോ
ആഹ് എല്ലാതുണ്ടാക്കും എന്തിനാ പേടിക്കുന്നെ.. ഇപ്പൊ ഇതില്ലേ.. യൂട്യൂബ്യില്ലേ
ഉംഹ്.. ഏഹ് ഇപ്പല്ലാ ഫുഡിനും അത്ണ്ടല്ലാ അത് അയിനനുസരിച്ച് സാധനങ്ങളും വേണ്ടിവരും.. ചെലേപ്പോ ഒന്ന്ണ്ടാക്കുമ്പോ ഓല് പറഞ്ഞ സാനം നമ്മളട്ത്ത്ണ്ടാവൂല്ല
ആഹ് നിങ്ങളല്ലാതും ഇണ്ടാക്കോ
ആഹ്.. എല്ലാതുണ്ടാക്കും
നിങ്ങൾ ബ്രോസ്റ്റ് ഒക്കെ ഉണ്ടാക്കോ
ആഹ ബ്രോസ്റ്റും അൽഫമൊക്കെ ഒക്കെണ്ടാക്കും
ഏഹ് ഞാൻ ബ്രോസ്റ്റ് ഉണ്ടാക്കുല്ല.. പക്ഷെ അൽഫാം ഇണ്ടാക്കും
ഏ ശരി.. ബ്രോസ്റ്റ് ഇഷ്ടല്ലേ അപ്പൊ
ഇഷ്ടാണ്.. പക്ഷെ അതങ്ങട്ട് പഠിച്ചിട്ടില്ല പിന്നെ അത്ണ്ടാക്കണമെങ്കിൽ എല്ലാ സാധും മാണേണം അയിന് പറ്റിയ നിങ്ങള എങ്ങനെ സാധാ റൈപനിലാ ഇണ്ടാക്കാ ബ്രോസ്റ്റ്
ഞാൻ ചിക്കൻ ആദ്യം കഴികീകണ്ട് ചിക്കനില് ഒക്കെ ഓട്ട ഇങ്ങനെ കുത്തി കൊടുക്ക് പോം എന്നിട്ട് കൊറച്ച് ആ കൊറച്ച് തൈരും, മല്ലിച്ചെപ്പും, പൊതീനേം, പച്ചമുളകും ഏ എന്താ വെളുത്തുള്ളിപേസ്റ്റും ഇട്ടെങ്ങാണ്ട് അര ക്കും എന്നിട്ട് അത് ത് എന്താ ചിക്കന് പൊതുർ ഉം കൊറച്ചേരം അയിലിട്ടുവെക്കും ഒരു പത്തുമണി ക്കൂറോ പതിനഞ്ച് മണിക്കൂറോ വരെവെക്കും
വെള്ളത്തിലോ
ആ ഈ പേസ്റ്റില്ലേ ഞാനീ തൈരും ആ ആ അയില് കൊറച്ച് സുർക്കിം പാറീങ്ങാണ്ടങ്ങനെ കൊറച്ച് വെക്കും പത്തിന്റൊ പിന്നെ കഴിഞ്ഞാല് റോസ്റ്റും പൊടിണ്ടേ റോസ്റ്റുംപൊടി അല്ല് ഉം റോസ്റ്റുംപൊടീന്റൊപ്പം ഞാന് ചെലപ്പോ മൈദയും കോളിഫ്ലവറുപൊടിയും പിന്നെ കൊറച്ചുകുരുമുളകും കൊറച്ച് മുളകുംപൊടിയും കൊറച്ചുപ്പും ആ അങ്ങനെ കൂട്ടിവെക്കും പിന്നെ തണുത്തവെള്ളം മുട്ടീല് ഞാൻ മുക്ക മുക്കലില്ല തണുത്ത വെള്ളോണ്ടല്ലോ
ഉം ഉം
ആ ആ തണുത്ത വെള്ളത്തില് മുക്കിങ്ങാണ്ട് പിന്നെ ഈ മൈ
മുക്കുമ്പോ അതൊന്നായിട്ട് പോകൂലേ മസാലകളൊക്കെ
ഇല്ലല്ല പോവൂല അയില് ആ അത് ഞമ്മള് എന്താ ഈ തൈര്ന്ന് ഊറ്റും പത്ത് മിനിറ്റ് കഴിഞ്ഞാല്
അപ്പൊ ഊറ്റിട്ട് കെഖരുതെ ഖെഖിയാല് അയിന്റെ മസാല പോവൂലേ
ആ അത് ഞാൻ പറഞ്ഞെ വെള
ആ അങ്ങനെയല്ലാ ഞമ്മളിപ്പോ ഈ പൊതിർത്താൻ വെച്ചേ ഈ ചിക്കൻ എടുത്തുങ്ങാണ്ട് എന്താ കൊറച്ചേരം ഒന്ന് ഊറ്റിട്ട് അയ് അതിന്റെ വെള്ളൊക്കെപോയി കഴിഞ്ഞിട്ട് ഈ മൈദേലൊന്ന് മുക്കിയെടുക്കാ എന്നിട്ട് പിന്നെ തണുത്ത വെള്ളത്തില് മുക്കിട്ട് പിന്നെ മൈദേല് മുക്കുക രണ്ടട്ടം രണ്ടട്ടം ചെയ്യാ അപ്പൊ ഞമ്മക്ക് കൊറച്ച് മസാലയുണ്ടാവും പൊരിച്ചെടുക്കുമ്പോ ആ അതാണ് ഈ പൊരിച്ചെടുക്കുമ്പോ അതിന്റെ തൊലിഇഷ്ടാണ് അറീണകേട്ടിട്ടില്ലേ ആ അതാണ് അത് പിന്നെ അതുകഴിഞ്ഞാല് ഇനിനിങ്ങക്ക് ഓട്സാണെങ്കില് പിന്നെ ഒന്നു ഒന്നുകൂടി വെള്ളത്തിമുക്കിങ്ങാണ്ട് ഓട്സ് മേലക്കൂടെ ഇട്ടാനും കുഴപ്പൊന്നുല്ലാ എന്നിട്ട് എണ്ണേല് പൊരിച്ചെടുത്താ മതി
ആ ച്ച് ഇതിന്റെ പണിയാണ് എന്നാ പറയാ എടുക്കുമ്പോ കൊറച്ച് റിസ്ക്കുണ്ടാവും
പക്ഷെ എനിക്ക് അങ്ങനെ റിസ്ക്കൊക്കെ തോന്നാറില്ല ഇങ്ങനെ പറീണകേക്കുമ്പോ ഇങ്ങക്ക് റിസ്ക്കാണ് തോന്നും എച്ച് അൽഫാമിനാണ് റിസ്കാണ് തോന്നുകാ ആ അൽഫാമിന്
റിസ്ക് ഉണ്ടാവില്ല പക്ഷെ ഞമ്മക്ക് ചെയ്യണ ആദൃം ഒരു റിസ്ക് ഉണ്ടാവും പിന്നെ നമ്മളത് പടി ച്ചിയ്ഞാ ഞമ്മക്ക് റിസ്കും ഉണ്ടാവൂല മൂത്തച്ചാളൊക്കെ എടുക്കുവോ ബ്റോസ്റ്റൊക്കെ ഉണ്ടാക്കുവോ
മൂത്തശ്ശി വന്നുനോക്കും
മ്ഹേ
ആ
നാത്തുനൊ അറിയോ
നാത്തൂനും അറയിക്കാരം എന്താവാ അറിയില്ല
ങ്ങേ
എന്താ വൈകുന്നേരത്തക്കെ ചായക്കടൊക്കെ എന്താ ഉണ്ടാക്കാ?
ചായക്കടി എനിക്ക് ഓരോരോ തോന്നല് തോന്നുമ്പോ അപ്പൊ പിന്നെ ഞാൻ എണ്ണക്കടി ഇണ്ടാക്കും
എ ഇങ്ങാളാ ഇണ്ടാക്കല്? എഹെ ആരും ഹെൽപ് ചെയ്യൂലാ?
ആഹ് അതൊക്കെ ഉണ്ടേയ്
ഏഹ് അപ്പൊ ഈ ചെറുത് ഒറങ്
ചെറുത് ഒറങ്ങുമ്പോ
ഇണ്ടാക്കല്?
അല്ല അങ്ങനെന്നൂല്ല ഞാന് നാലണിക്കൊക്ക ഓലെ ഓർക്ക് കജ്ജേലെ വൈകുന്നേരം അങ്ങനെ തോന്നുമ്പോ മഴ എങ്ങനെ പെയ്തുകോണ്ട്ക്കുമ്പോ
ഒന്നര വയസ്സായ കുട്ടി അല്ലേ?
ആഹ്
ആഹ് അങ്ങനെ വ്‌ടെ ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു.
ഉച്ചക്കേക്കെന്താ നോക്കണത്?
ഉച്ചക്കക്ക് വെറുഞ്ചോറായിമറണം പിന്നെ ഇന്നൽത്തെ കൊർച്ച് മോരും കറിണ്ട് അപ്പൊ അ